ഹലോ കേൾക്കുന്നുണ്ട്.
ആഹ് കേൾക്കുന്നുണ്ട് പറയൂ
ഓക്കെ. ആഹ് അപ്പ ഞണ്ടോ ഞൻ ഞണ്ടിനെ എങ്ങനെയാ കറി വെച്ചേ?
ഞട്ട് ഞണ്ട് കറിയൊന്നും വെച്ചീല്ല. ഇനി എന്ത വെ വെടെ നാട്ടിൻ പൊർത്ത്ണ്ടാവ്ണ ഞണ്ട് കഴിക്കാൻ പറ്റോ എന്നൊക്കെ വിചാരിച്ച് റ്റ് ഞാൻ കറിയൊന്നും വെച്ചീല്ല അത് അധികം ഇല്ലേനെല്ലോ. ആകെ രണ്ടെണ്ണാണ്.
ഓക്കെ.
അപ്പൊ അത് കഴിക്കാൻ മാത്രം ഇണ്ടാവൂലല്ലോ ന്നൊക്കെ വിചാര്ച്ച്. ആഹ് അത്യാവശ്യം കൊഴപ്പല്ലാത്തൊരു വൽപം. അപ്പ ഈ കൈ നമ്മുടെ കൈവെള്ളന്റെ അത്രൊക്കെണ്ട്.
അത്രയും വല്താല്ലേ ആഹാ.
ആഹ് ആഹ് നമ്മടെ ഈ പ്രദേശത്തൊക്കെ പ്പ അത്ര വലുത് കിട്ടാന്ന് പറിണത്. മം ഹ്
പ്പേ
ഇംപോസിബ്ളാണ്.
ഓക്കേ. പക്ഷെ നമ്മുടെ ഏരിയേലൊക്കെ വളരെ ചെറുതാട്ടോ. നമ്മുടെ വയലൊക്കെ പോയി നോക്കിയാലും, ആഹ് ഞാനത് കഴിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഞങ്ങടെ വീട്ടി വെച്ചിട്ടില്ല. പക്ഷെ എന്റെ ആന്റി വെച്ചിട്ട്ണ്ടായിന്നു. ആന്റി വെച്ചിട്ടെന്താ സൂപ്പ് അതേപോലെ തന്നെ ഫ്രൈയൊക്കെ ഇങ്ങനെ ആക്കൂലേ
ഇങ്ങനെ നാട്ടും പൊർ
നല്ല രസവുണ്ട്. നാട്ടിൻ പൊറത്ത്ള്ള ഞണ്ട്. അതെ.
അതെ ഏഹ്. ആഹ് അവര് കഴിക്കുലേ അങ്ങനെ കഴിക്കുലേ അപ്പൊ. ഞാനവനോട് പറഞ്ഞു. നമ്മള് കടൽന്ന് പിടി ക്കിണതേ കഴിക്കാൻ പറ്റുള്ളൂ. എന്താ? ഞങ്ങളെ വീട്ടിലും വെച്ചിട്ടുണ്ട്. കടൽന്ന് പിടിക്കുന്നതായിരുന്നു. പിടിച്ചുകൊണ്ടന്നതേയിരുന്നു. മാർക്കറ്റിന്ന് വേടിച്ചു കൊണ്ടന്ന ത് വെച്ചിരിന്നു. പക്ഷേ ഇനിക്കൊന്നും ഇഷ്ടല്ല. ഓനും ഓന്റെ ഉപ്പക്കെ തിന്നിരുന്നു.
ഇല്ല ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല രസണ്ടത്. അന്നും പിന്നെ ഭയങ്കര
കഴിക്കല്ലോ ല്ലേ
ആഹ്. അന്ന് ഭയങ്കര ആഗ്രഹത്തിലിങ്ങനെ കഴിച്ചതാ. അന്ന് ഞണ്ട്ന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇതായിരുന്നു കേട്ടോ സംഭവമായിരുന്നു. അപ്പോ ഞണ്ടിനേ കി ഞണ്ടിനെ കറി വെച്ചു. അതൊക്കെ കൊണ്ടുവന്നുന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹം. അപ്പോ പിന്നേ അങ്ങനെ കഴിച്ചു നോക്കിയതാ. ഒന്നോ രണ്ടോവട്ടൊക്ക കഴിച്ചിട്ടുള്ളു. അല്ലാതെനേ കൂടുതലായിട്ടൊന്നും കഴിച്ചിട്ട് കൂടുതല് നമ്മടെ അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും കിട്ടിണ്ടേ കഴിക്കാനേനിക്ക് ഇഷ്ടവാ
ആഹ് എനിക്ക് പിന്നേ പൊതുവേ ഫിഷ് ഐറ്റംസ് ഒക്കൊന്നും വല്യേ താല്പര്യംല്ല്യാ.
ഫിഷ് ഒന്നും കഴിക്കാറില്ല
കൊഴപ്പല്ല്യാ. നല്ല ടേസ്റ്റി ആണെങ്കില്, കഷ്ണമീനൊക്കെ ആണെങ്കിൽ കഴിക്കുംന്നല്ലാതെ ങ്ങനെ ചെറുമീനുകളൊ ക്കെ വളരെ കൊറവാണ് കഴിക്കല്
ആഹ് ചെറുപ്പം തൊട്ടേ അങ്ങന തന്ന്യാ?
ആഹ് അൽ ആഹ് ആഹ് ഏറക്കുറെ ചെ തൊട്ടേ അങ്ങനെ. പിന്നെ ചെലേ കാ ആഹ് ചെലേ കാലത് നമ്മടെ മത്തിക്കെ ഭയങ്കര ടേസ്റ്റാ. ഈ മഴക്കാല നല്ലോണ്ണം മഴ ഇണ്ടാവുംമ്പളാ തോന്നുണ്ട് ആ ടേസ്റ്റ് ഉണ്ടാവല്. ഭയങ്കര അത്യാവശ്യം സൈസ് ഒക്കെണ്ടാവും അപ്പോ മത്തി. നമ്മുടെ മത്തിണ്ടല്ലോ. മത്തിന്ന് പറഞ്ഞാ അറിയില്ലേ? ആഹ് നെയ്യൊക്കെ വരുമ്പോ. അപ്പ അപ്പോ ടേസ്റ്റ് ആണ്. അങ്ങനെ ആ ടേസ് റ്റ്ള്ള കാലത്ത് എനിക്ക് കൊഴപ്പല്ല. കഴിക്കും. ചെലേ ടൈമില് ഒരു ടേസ്റ്റും ഉണ്ടാവൂല്ല. ഒരു വേറൊരു ചൊവ വരും അപ്പോ ഞാൻ കഴിക്കൂല. ആഹ് ആഹ് നല്ല ആരുള്ള മീനായി.
ആഹാ. ഓക്കേ പക്ഷേ എനിക്ക് അങ്ങനെ മീനിനോട് വല്യ താല്പര്യ കൊറവൊന്നുമില്ലാ ഓഹ് എല്ലാ മീനും എനിക്ക് മീനൊക്കെ ഭയങ്കര ഇഷ്ടവാണ്. നമുക്ക് ഇവടെ മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണേ. ആഴ്ച്ചേല് രണ്ട് മൂന്ന് ദിവസൊക്കെ വരത്തുള്ളൂ. അപ്പോ മീനുവേണങ്കി മാർക്കറ്റിൽ പോണം. പിന്നെ നല്ല പൈസയാണ്. ഫ്രഷും കിട്ടത്തില്ല.
ക്ക്‌ ള്ള എരിയന്നേല്ലേ?
റോഡും വഴിയൊക്കെയുണ്ട്. പക്ഷേ നമ്മടെ ഇവടെ കടലില്ല. കടലില്ലത്തോണ്ട്
ഇല്ലാ അടുത്തൊന്നും ല്ലേ?
ഇല്ല അതോണ്ട് ഭയങ്കര പഴയ മത്സ്യങ്ങളൊക്കെയാ കിട്ടാ. പിന്നെ പൊഴമീനൊക്കെ കിട്ടും. പൊഴമീന് ക ടൽ മീനും വേറവേറെയാണലോ
പൊഴമീനിനോട് താല്പര്യണ്ടോ?
ഒണ്ട്. പൊഴമീനിനോട് താല്പര്യക്കൊറവൊന്നുമില്ല. അങ്ങനെയൊക്കെ
ആഹ്
അങ്ങനെയാണ് മീന്. പിന്നെ മീനെക്കാട്ടും ഏറ്റവും ബെറ്റർ ചിക്കൻ മേടിക്കുന്നതാന്ന് പറഞ്ഞട്ട് ഇപ്പം ആഹ് പപ്പ ചിക്കൻ മേടിച്ചോടങ്ങി. അതെ. മീൻന് നല്ല അതിനേക്കാട്ടിം നല്ല പൈസാന്ന് പറഞ്ഞിട്ട്. ഉം. ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ. ചിക്കന് ഇരുന്നൂറ് ഇരുന്നൂറിന് താഴെയാണ് വരാ.
ആഹ് ആഹ് ആഹ് അത് ശര്യാ. ഇതിനതിലേറെ ഇണ്ടാകും മീൻന്ല്ലേ?
അതെ നല്ല പൈസ മീന് ഇനിയിപ്പോ മഴക്കാലൊക്കെ വന്നിട്ടുണ്ടണ്ട് നല്ല പൈസായിരിക്കും
ഉം ഉം ഉം ഉം
ഓ അതെ അതെ അങ്ങനെ
മഴക്കാലത്ത് കൂടുതൽ ടേസ്റ്റുണ്ടാകന്ന് തോന്നുന്നുണ്ട് മീന് മ്മ്മ് കിട്ട ആ അതുമല്ല അതിന്റെ ഒരു ടെക്സ്ചറിന ഒരു മാറ്റണ്ടാവും ആ ഹഒരു എറച്ചിക്ക് എറച്ചി ആ ആണ് തോന്നണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള എറച്ചിയിരിക്കും ടേസ്റ്റ് ആണ് അപ്പോ എനിക്ക അങ്ങനെ തോന്നിട്ണ്ട ഹ്ഹ്ഹ്
ആഹാ എനിക്കറിയത്തില്ല
ഉം
എനിക്ക് പിന്നെ ആ് പണ്ടൊക്കെ ആ അങ്ങനെയൊക്കെ
ഉം ഒരു പൊടി പൊടി പോലെ ഒരു ടേസ്റ്റയിരിക്കും അപ്പൊ
ആഹഹാ നിങ്ങൾ എങ്ങനെയാ സാധാരണ വറക്കുവാണോ അങ്ങനെ കറി വെക്കുവാണോ എന്താ ചെയ്യാ
അഹ് അഹ് ചെലപ്പോ കൊറ ദിവസം അങ്ങനെ വറുത്ത് വറുത്ത് അഹ് അതൊരു വെറുപ്പായി തോന്നും അപ്പൊ പിന്നെ ഏ് വറ്റുച്ചു വെക്കും മുളട്ടുട്ട് മുള മുള്ള് ഇട്ട് വെക്കാന്ന് പറല്ലോ
ആഹ് മുളക് ഇട്ടിട്ട് മുളകിന്റെറെ ഒക്കെ ടേസ്റ്റ് ആയിട്ട് നല്ല രസല്ലേ ആ നിങ്ങൾ ഏത് പുളി അപ്പ ഉപയോഗിക്ക വാളം പുള്ളിയാണോ കൊടംപുള്ളിയണോ
വാളംപുളി ഇവിടെ ആ ഇവിടെ കൂടുതലായിട്ടും കിട്ടുന്ന സാധനം വാളംപുളിയാണ് കൊടംപുളിക്ക് കുറച്ചുകൂടി വില കൂടുതലാ തോന്നുന്നുണ്ട ഇവിടെ
ആ് നമ്മടെ ഇവിടെ നമുക്ക് കൊട പുള്ളിണ്ട് അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല പിന്നെ നമ്മക്ക് വളമ്പളിങ്ങെ നമ്മള് യൂസ് ചെയ്യ ഇല്ല അല്ലെത്
ആ ഞങ്ങൾക്ക് ടേസ്റ്റിൽ മാറ്റം തോന്നും വാളംപുളി അല്ലാതെ മറ്റേ കൊടംപുളി ആായാലേ ഈൗ ഇതന്നെ ഇട്ട് ശീലായിട്ടേ ഇതന്നെ ഇട്ട് ശീലായിട്ട്
ആഹ
ഇതോകൊണ്ട ഇ ഇതിനോടാണ് പൊരുത്തപ്പെട്ടിട്ടുള്ളത് വാളപുളിയോട് ആഹ ആഹ ആഹ് പിന്നെ കൊടംപുള്ളി കിട്ടണേ മാർക്കറ്റിന്ന് വാങ്ങിക്കണം
ആഹ
കളറായിരിക്കല്ലേത്
അപ്പൊ മറ്റേപുളി എങ്ങനെയാ മറ്റേ പു ളി സ്വന്തമായിട്ട്
അതും വാങ്ങിക്കണം പക്ഷെ റേറ്റ് കുറവായിരിക്കും
ആഹ് വാളം പുളിക്കാ
ആഹ് ആഹ്
ആഹ് വാളം മ്പളി അവിടെ കുറേട്ടോ
ആഹ് കൊഴപ്പല്ല അതൊക്കെയ ഉണ്ട് ഇങ്ങനെ നഞമ്മള് ചുറ്റുവാട്ടത്തിപ്പ ഇവിടെ അടുത്തുണ്ട് ഒരു രണ്ട മൂന്ന് മരങ്ങളുണ്ട് അവിടൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ അധികം
പഴുത്ത വളംപൊളിയല്ലേ കറുത്ത വളംപൊളിയല്ലേ ഉം
അത് പിന്നെ വെലതൊക്കെ വെച്ചിട്ട് കറക്കണതാണ് തോന്നണ്ട്
ആഹ് വെലത്തച്ചറക്കം ആഹ് എന്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടുന്നാ സാധരണ എടു കറ വാളംപുളി
ആഹ് ആഹ് ഉണ്ടാവുല്ലേ മരങ്ങൾ ഉണ്ടാവുല്ലേ
കൊടംപുളി എന്റെ ഹനിയത്തി ജനിച്ചുന്ന് പറഞ്ഞില്ലേ അപ്പൊ പപ്പ ഒണ്ടാക്കിയ ഒരു കൊടംമ്പുളി നട്ട് വെച്
ആഹ് അവളുടെ നമുക്ക് ജന്മത്തിത്ത ആഹ് അതെ ആഹ് അപ്പളും ഉണ്ടോ ആഹ്
പപ്പ അങ്ങനെയാണ് പപ്പക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഓരോ അതെ ഓരോ മരം ആഹ് ഓരോ മരം ഇങ്ങനെ നട്ട വെക്കാം എന്ത് അവള് ജനിച്ചപ്പ അങ്ങനെ പടമ്പളി കർഷകനാ ആഹ് പപ്പ കർഷകനാ പപ്പയും മമ്മിയും കർഷകരാണ്
ആഹ് ആഹ്
ഉം അങ്ങനെ
ഉം
അമ്മേ ഓഹ് അങ്ങനെക്ക
ഉം ഇപ്പൊ നല്ല ചൂടാണ് ഇവിടെപ്പോ മഴ പെയ്തു വീണ്ടും മഴ പെയ്തു
ആണോ
ഉം എന്നാലും മക്കൾക്ക് ഫാന് വേണല്ലോ ഇപ്പത്തെ ഇപ്പത്തെ ജനറേഷനൊക്കെ അങ്ങനെയാണ് ട്ടോ എന്നിട്ട് ഞാന് പറയും എനിക്ക് ഫാനിന്റെ ആവശ്യ ഇല്ല ഈ മഴ പെയ്താ പിന്നെ തണുക്കായിരിക്കും ഫാന ഇട്ട ഒരു ഇറിറ്റേഷൻ തോ തോന്നായിരിക്കും ഫാൻ ഇട്ടില്ലെങ്കിലാണ് ഇറിറ്റേഷൻ ഇപ്പഴത്തെ ജനറേഷനെ അങ്ങനെയാണ്ന്നാണ് എനിക്ക് തോന്നന്നത് അവർക്ക് അവരും പറയാണ് എന്ന് ഞാൻ ചോദിച്ച എന്തിനാണ് ഇപ്പോ ഈ തണുപ്പുള്ള ടൈമില് നമ്മള് ഫൻ ഇടേണ്ട ആവശ്യം ഇ ഫാൻ ഇട്ടെങ്കിലും ഒരു ഇറിറ്റേഷൻ ആണ വെച്ചേ ഓൻ പറയാണ് അങ്ങനെരു ലൈഫ് സ്റ്റൈൽ ആയി പോയി അവരുടേത് എന്ന് പറയാ
ആഹ്
ഞാനിങ്ങനെ ചിന്തിച്ചുവ അപ്പോ മക്കളൊക്കെ ആഹ് അവരുടെ ലൈഫ് സ്റ്റൈല അങ്ങനായി അവര് ജനിച്ചപ്പോ മുതലേ നമ്മളിങ്ങനെ ഫാൻ ഇട്ടിട്ടല്ലേ അതുകൊണ്ടായിരിക്കുംന്ന് വിചാരിച്ച ആഹ്
ഫാന് ചൂടൊത്തൊക്കെ ഇട് നോക്കിയ ബട്ടെ എന്നാലും ചൂട് കാറ്റേക്കെ വരാ ഇല്ലെങ്കി പിന്നെ രാത്രിക്കൊന്നും ഇങ്ങനെ ഇടുന്ന ഭയങ്കര എനിക്ക് വലിയ താല്പര്യൊന്നുല്ല കേട്ടോ ഫാന് ഇടുന്നതായാലും പിന്നെ തണുപ്പ ഇപ്പൊ ഫാന് ഇടുന്നങ്കി ഫാണിടുന്നതേ താല്പര്യല്ല എങ്ങനെയാന്ന് വെച്ചിട്ടണ്ടെങ്കി എന്റെ റൂമിൽങ്ങനെ പ്രാണികൾയറും ലൈറ്റ് ഒക്കെ ഇണ്ടെങ്കി പുറത്തുന്നിങ്ങന പ്രാണികൾ അപ്പൊ ആഹ് പ്രാണികൾ ഓടിക്കാൻ വേണ്ടി ചുമ്മ ഫാനിട്ട് കറക്കും ആഹ് അങ്ങനെ ഉള്ളു പിന്നെ കൊതുകും ഉണ്ടാവും
ആഹ് അപ്പൊ ലൈറ്റ് ഇട്ട് വ വെക്കണ്ടാവും അല്ലേ ങ്ങള്
ലൈറ്റ് ഇട്ട് വെക്കും ഇപ്പൊ ഞാൻ രാത്രിക്കൊക്കെ പഠിക്കാനോ മറ്റോയിരിക്കുമ്പം എന്തായാലും ലൈറ്റ് ഇട്ട് വെക്കും അപ്പൊ പിന്നെ എന്ത എല്ലാ മീൻസ് ബാക്കി എല്ലാം ഇങ്ങന അടച്ചട്ട് എന്റെ മാത്രം ലൈറ്റ് ആവുമ്പോ എന്തായാല മേലക്കൂടെ ഒക്കെവരും മേലെങ്ങനെ ചെറിയ ങ്ങനെ ആ വെന്റിലേഷൻന്റെ ആ ഒരു ഹോൾ ഉണ്ട്
നൈറ്റ് എന്താ പഠിച്ചിരിക്കുവോ
എനിക്ക് പിന്നെ അങ്ങനെയൊന്നുല്ല എനിക്ക് ഉറക്കം വരുമ്പ എനിക്ക് രാത്രി ഉറക്കം വരാറെ ഇല്ല അതാണ് പത്രണ്ട് മണി കഴിഞ്ഞ് എത്ര മണി കഴിഞ്ഞാലും എനിക്ക് ഉറക്കം വരത്തേയില്ല അന്നിട്ട് രാവിലെ ഒരു ഒരു മണി ആ ഒരു ടൈം ആവുമ്പോളാണ് ഉറക്കം വരിക അതെ അതെവരെ ഇങ്ങനെ ഇരുന്നിരുന്ന് സത്യത്തില് അങ്ങനെ ഭയങ്കരായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പനിക്ക് ഉറക്കവേ ഇല്ല ഇപ്പൊ വെയിലും ചൂടും കൂടി ആയോണ്ട് ഒട്ടുയില്ല അന്നിട്ട് നട്ട പാതി ത്രക്കൊക്കെ എണീറ്റ്ന്ന് കുളിക്കുന്നു ഇതൊക്കെയാണ് എന്റെ മെയിൻ പരിപാടി നട്ട് പാതിരാത്രിക്ക് പോയി കുളിക്കുന്നു ടാപ്പിന്റെ ഉള്ളിൽ പോയി നിക്കുന്ന്
അനിയത്തി മറ്റു ഹോബീസിലകുമ്പോ
ആതെ വെശന്ന് അതെ ഒരുമാതിരി സൈക്കോ ബിഹേവിയർ ആണ് രാത്രി വെശന്നിട്ടുണ്ടേൽ പോയി നൂഡിൽൽസ് ഉണ്ടാക്കി കഴിക്കുന്നു ഇതൊക്കെ ഓരോ വട്ടു പരിപാടികൾ അങ്ങനെയൊക്കെയാണ് പിന്നെ രാവിലെ ആ് രാവിലെ എന്തായാലും ഏഴ് മണി ആ എട്ട് മണിയൊക്കെ ആകുമ്പോ എണീക്കും
ആ ആ പിന്നെ പകലൊറങ്ങാൻ ടൈമില്ലല്ലോലേ
പകലൊറങ്ങത്തില്ല പകലൊറങ്ങിയിട്ടുണ്ടേ എനിക്ക് ഒരുമാതിരി തലവേദന യൊക്കെ എടുക്കും അത് പിന്നെ ശീലമായിട്ട്ന്നെ ഭയങ്കര ഒരു ബുദ്ധി മുട്ടാണേ പകല് ഞാൻ ചെയതറങ്ങത്തില്ല ഉറക്കം വന്നാലും ഞാ വേറെന്തെങ്കിലുംക്കെ ചെയ്ത്കൊണ്ടരിക്കും
ആഹ ആ പിന്നെ ഉ ഊ റക്കം കിട്ടിയില്ലെങ്കിലും ശരീരത്തിന് കേടാണ് ട്ടോ തലവേദന അങ്ങനെ വരും
അങ്ങനേ വരൂ അങ്ങനെയൊരു ഇതാ അങ്ങനെയൊരു ബോഡി ആയതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ആയത് കൊണ്ട് അങ്ങ എനിക്ക് അങ്ങനെ വല്യ ബുദ്ധിമുട്ട് വരുന്നില്ലട്ടോ തൊണ്ട്
അല്ല ആ തലവേദനക്കെ ഉ എന്താ നമ്മള് ആറ് മണിക്കൂറെങ്കിലും മിനിമം ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങണംന്നാണല്ലോ അത് കിട്ടിയില്ലെങ്കിലേ തലവേദനൊക്കെ വരും
പക്ഷ നമ്മളിങ്ങന ഉറങ്ങാവേണ്ടി കിടന്നാലും എനിക്ക് ഉറക്കം വരത്തില്ല
ആഹ അങ്ങനെ ഒരു പ്രശ്നണ്ട് ഉ ശരിയാ എനിക്കിപ്പോ കൊറേ അങ്ങനെ ആയിട്ടുണ്ട്ട്ടോ ആദ്യംന്നും അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല പ്പൊ കിടന്ന് പ്പൊ കിടന്നപ്പോ ഞാൻ ഉറക്കം വരാത്തോണ്ട ഞാന് വീണ്ടും ഫോണടുത്തത് ഈ ഫോണിൽ തോണ്ടിപ്പോയാ നമ്മള് ശരിക്കും ശരിക്കുമ്പോ പെട്ടു പോവും ആ സ്ക്രീനിൽ പെട്ടു പോവും നമ്മള് വീണ്ടും വീണ്ടും അത് കണ്ടോണ്ടിരിക്കും കനെ വീണ്ടും വീണ്ടും ജസ്റ്റ് വെർതേ മാറ്റിങ്ങോണ്ടിരിക്കും ല്ലെ
പക്ഷെ ഞാന് എന്താണ് ഫോൺ മാക്സിമം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് ഫോണോക്കെങ്ങനെ ഒളിച്ചു വെക്കും ഓക്കെ അതേപോലെ തന്നെ എന്താണ് എല്ലാം അൺ ഇൻസ്റ്റാൾ ചെയ്യും എല്ലാം അൺ ഇൻസ്റ്റാൾ ചെയ്യും ഫോൺ എടുത്ത് അമ്മക്ക് കൊടുക്കും ഇല്ലേ ഞാനിങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്റെ കൈയിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോും
ആ ഇൻസ് റ്റ ഒക്കെ അൺ ഇൻസ്റ്റാൾ ചെയ്തു
പക്ഷെ എന്നിട്ടും വല്യ കാര്യമൊന്നുമല്ല വല്യ കാര്യമൊന്നുംല്ല അല്ലാതെ ഇങ്ങനെ പിന്നെ അതേ ഇതില് തന്നെ ഓട്ടോമാറ്റിക്കലി പിന്നെയും ചെയ്യും അത് കഴിഞ്ഞ പിന്നെയും ഇൻസ്റ്റയിൽ തന്നെ എല്ലായിടത്തും മാറ്റിവക്കും ഒരു അഞ്ച് മിനിറ്റ് പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടെിൽ ഫോൺ ഓൺ മീൻസ് എങ്ങനെയൊക്കെയാ എന്തൊക്കെയാ ലാസ്റ്റ് പഠിക്കുന്നത് ഫോണിലായിരിക്കും അമ്മയുടെ അടുത്ത് ഫോണും കൊടുത്തിട്ട് പിന്നെ പോവും അങ്ങനെയൊക്കെയേ ഇപ്പ പറ്റത്തുള്ളൂ അല്ലെങ്കിനമ്മടെ കുറ്റം അല്ലല്ലെ അങ്ങനേം പറയാ ആ അതെ ശരിന്നാല്
ആ ഓക്കെ.